അലോ ഹലോ ഹലോ
ആഹ് ഹലോ
ക്ക്ണ്ടോ
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ഉം എന്താ വിശേഷം സുഖല്ലേ
ആഅതേ സുഖംതന്നെ
ഉം ഫുഡക്കെ കഴിച്ചോ
ഫുഡല്ലാം കഴിച്ചു
ഏ നേരത്തെയ്ക്കോ ഇല്ല്യ കയ്ച്ചിട്ടില്ല നേര
ന്ന നേർത്തെ കഴിച്ചു ഉം കഴിച്ചോ
ഏ ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കാൻ പോവാ
ആഹ ആഹ ആഹ പിന്നെ മോൾക്ക് ആഹ ഒരു മോള്
എ
മൾക്ക് കട കാാപ്പി വേണന്ന് പറഞ്ഞ അതിനി ഇടാൻ കേറിയതാ
ആഹ അയി ആയി ശരി
മോള് ബി എസ് സി നേഴ്സിംഗ പഠിക്ക
ഏ ശരി ഉ മോ ഒരാള ഉള്ളൂ
ഒരാളേ ഉള്ള
ഏ ഹസ്ബന്ഡ് നട്ടില്ല
ഹസ്ബൻ് സുധ ഇല്ല ആശുപത്രിയിലൊക്കെ ആായിരുന്നു ആ ബൈപ്പാസ് സാർജറി
ഏ അ ശരി ഹോസ്പിറ്റല വന്നാട്ട്
ഹ
വ ഹസ്പിറ്റൽ ആാ ഏ വന്നോ ഹോസ്പിറ്റലാണോ ഏ ഏ മ ആഹ ശ ആ എന്താ ഫുഡ് എന്തേനി
ഫുഡ് എല്ലാം ആ ഫുഡ് കൊടുത്ത ഫുഡ് കൊടുത്ത
ഏ ആഹ അയ ശരി നിങ്ങക്ക എന്തനി ഇങ്ങക്കെന്തേനി ചോറോ?
മോൾക്കും അത് മതിയായിരുന്നു കുട്ച്ച് ഉം പിന്നെ എത്ത് ബ് കൊച്ചു കുഞ്ഞുങ്ങളാണോ മക്കള്? ഉം പി
ഉം ആഹ് ആഹ് വെല്ല്യാളഞ്ച്ലും രണ്ടാമത്തള് അങ്കലവാടി പോവും ചെർതിന് രണ്ട് മാസായിട്ടൊള്ളൂ.
ആഹ് അതെയോ
ഉം ഉം ഉം
പിന്നെ പിന്നെ എന്തൊക്കെയണ്ട് വിശേഷം ഹസ്ബൻഡറ് എന്ത് ചെയ്യുന്നു?
ഹസ്ബന്ഡ് ഈ പാലത്തിന്റെ ഒക്കെ പണി ഗുജറാത്തില്
കേൾക്കുന്നു
പാലത്തിന്റെ പണി ആഹ് കേൾക്ക്ണ്ട് കേൾക്ക്ണ്ട് ആഹ് പാലത്തിന്റെ പണികുപോയ് ആഹ് ആഹ് നോക്കണ്ണ്ട് നോക്ക്ണ്ണ്ട് രണ്ടായിട്ടൊള്ളൂ ആഹ് പാലത്തിന്റെക്കെ പണിയാ ഗുജറാത്തിലാണ് പറയാ ആഹ് ആഹ് ആഹ്
പിന്നെ
പിന്നെന്തൊക്കെ പൊറത്തൊക്കെ പോവോ ലീവ്ള്ളേസക്കെ
ഏ എനിക്ക് ജോലി കിട്ടീല്ല ഇല്ല ഇല്ല ജോലിയൊണ്ടോ
ഏഹ് ഇല്ലില്ല ആ വീട്ടില് ജോലിന്നെ ഉം
അതെ വീട്ടിലൊണ്ടല്ല
ആഹ് അതന്നെ ശമ്പളം ഇല്ലാത്ത ജോലി ഇണ്ടല്ലോ എഹ് മ്
ആ ഇപ്പ പിന്നെ
ആഹ് ആഹ് ആഹ്
പ ഏ പാല് നമുക്ക് വന്നിട്ടുണ്ട്
ആഹ് അതന്നെ
അ
ഉം പൊറത്തൊക്കെ പോവൂലേ
പോകാൻ പറ്റത്തില്ല
ആ ഹ് ആഹ് അത് തന്നെ ഉം നമുക്ക് കിട്ടിയാ കടിക്കത്തില്ലിയോ തോണത്
ഓഹ്
ഏ ഞമ്മക്ക് കിട്ടല് തൊടങ്ങിട്ടില്ലിയന്ന്
ട്ടില്ലിണ്ട അവരും പറഞ്ഞു സ്ത്രീകൾ അപ്പ നമ്മക്ക് വെല മതിക്കണമെന്നുള്ളതായിരിക്കും ജോലിപ്പാടും കഷ്ടപാടുമൊക്കെ പിന്നെ എന്തായിരുന്നു ഭക്ഷണംയൊക്കെ
ചോറ് തന്നെ ചോറും പച്ചക്കറിയും മീൻ പൊരിച്ചതും
അ
ന്നുല്ല മ് ആഹ് ആഹ് മൂന്നാല് മാസമായി വരാൻ ഉം ഒന്ന് പോയതാ ഡെലിവറി
അത് കോൺ്രാക്ട് എടുത്തെയിന്റെയാണോ അതോ
ആഹ്
അങ്ങനെ ചെയ്യിക്കുവാണോകോൺട്രാക്ട് എടുത്ത് ചെയ്ക്കുവാണോ ആഹ്
ആ
പിന്നെ
പിന്നെന്തൊക്കെ ഉം ഹസ്ബൻഡ്ന് എന്തേ ജോലിയപ്പൊ
അത് തമിഴ്നാട്ടിൽ കച്ചവടങ്ങളൊക്കെ തമിഴ് ആ തമിഴ്നാട് ആരുന്നു ഇപ്പൊ സുഖമില്ലാതെ
ആഹ് അയ്ശെരി മ്
കൊറേ ആയോ സുഖില്ലാതായിട്ട്
ഇല്ല ഇപ്പൊ രണ്ടു മാസം പ്പൊ ഈ നാലാം തീ വരുന്ന നാലാം തീയതി ആവുമ്പോ രണ്ടു മാസം ആവത്തതേ ള്ളൂ ഓ മുറിവ് കരിയാന് പിന്നെ ആറ് മാസം റെസ്റ്റ് എടുക്കണം
ആഹ് അങ്ങനെ മ് ആഹ് ഹോസ്പിറ്റലും ങ്ങള് ഇനി ആഹ്
ഹോസ്പിറ്റലിൽ ഇനി ഒരു മാസം കഴിഞ്ഞ് പോയാ മതി ഓരോ മാസ് പോയി ചെക്കപ്പ് ചെയ്തിട്ട് മരുന്ന് വാങ്ങിക്കും ഒരു മാസത്തേക്ക്‌
ആഹഹ് ആഹ് അങ്ങനെ മ്
അങ്ങനെ പെട്ടെന്നൊക്ക ആപത്തുകള് വരുമ്പോൾ നമ്മള് പെട്ടു പോകുന്നേ
ആ അതന്നെ ങ്ങള് കൊറേ ആയ ജോയിൻ ചെയ്തിട്ട്.
ഞാന് എനിക്കറിയത്തില്ലായിരുന്നു ഇതിന്റെ നിയമങ്ങളൊന്നും പിന്നെ വേ നിയമങ്ങളുണ്ട് മറ്റ് കാര്യങ്ങള് വീട് അവ കാര്യങ്ങളൊന്നും തിരക്കണ്ട.
ആ ചോദിക്കാൻ പാടില്ല.
ആ അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ഇന്ന് ജോയിൻ ചെയ്തതേ ഉള്ളു.
ഏ കോള് കഴിഞ്ഞോ? ഉം കോള് കഴിഞ്ഞു. മുപ്പതോള്
ആ ഓക്കെ ഓക്കെ ഓക്കെ.
ആ ഉ അത് കഴിഞ്ഞിട്ട് നമ്മളത് കഴിഞ്ഞിട്ട് നമ്മക്ക് റി സിവറായി നിക്കാ നമ്മള കോള് കഴിഞ്ഞിട്ട് ഞമ്മളെ കോള് കഴി മുപ്പത് കോള് കഴിഞ്ഞിട്ടെയ്
ആ
നമ്മക്ക് റിസീവറായി നിക്കാ ഓര് ഇങ്ങോട്ട് വിളിക്കട്ടെ ചോയിക്കോ ലോ ആ അതേമാരി നിക്ക ഉം ഉം
കഴിഞ്ഞോ ടൈം കഴിഞ്ഞോ നമ്മടെ
ഇല്ല്യ ഏഴ് ആയിട്ടോളൂ ഇല്ല ഇല്ല്യ ഇല്യാ ആ ഉം രാവിലെന്താ കടിണ്ടാക്കാ?
രാവിലെ ഇഡലിയും ചമ്മന്തിക്കറിയും. ഇഡലിയും ചട്നിയും ഉണ്ടാക്കാനായിട്ട് എല്ലാം അരച്ച് വെ ഉം വെളുപ്പിന് പോണം
ആ
ആറ് മണി ആ ആറ് മണിക്ക് ആ ഞാൻ ആ വളരെ
ഏ ചോറൊക്കെ വാണോ മോക്ക്?
ചോറ് ആ ചോറ് കൊണ്ടു പോവും. ചോറ് കൊണ്ടു പോണം പിന്നെ കഴിച്ചിട്ട് പോണം. ഉം പിന്നെ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്.
ശരി ആ ഏ
നിന്ന്
പണിയൊക്കെ നേരത്തെ കയ്യോയിക്ക? വീട്ട് ജോലിയൊക്കെ നേരത്തെ കൈയ്യോഴിക്ക?
ഇല്ല ഇപ്പൊ ജോലി ഉണ്ടായിരുന്നു. ഉം ഇട്ട് കൊടുത്ത്. പിന്നെ ആ മോളൊക്കെ ഉറങ്ങ? അടച്ച് മോളെ കാപ്പി വെള്ളം ഇരിക്കുന്നു എടുത്ത കുടിച്ചോ? ആ പി കാപ്പി വെള്ളം വേണന്ന് പറഞ്ഞ് ആ അന്നേരം പിന്നെ കാപ്പിയെള്ളം ഉറങ്ങുന്നു
ആ ആ മോളെ കല്യാണം നോക്ക് ണ്ടോ?
ഇല്ല മോള് ഫസ്റ്റ് ഇയർ കഴിയുന്നതേ ഉള്ളു. ആ, ഉം, ആ, അവൾക്ക്, അതിനാ, താല്പ ഇത്രയും, കല്യാണത്തി
ആഹ്, അതന്നെ, ആ. ആഹ്, ആ. ഉം.
പിന്നെന്താ, മക്കള് കൊച്ചു കുട്ടികളായി.
ആ, വല്യാൾ, അഞ്ചിലാണ്.
ആ, ആഹ, ആഹ.
രണ്ടാമത്താള്, അംഗനവാടിലും, പോവും. ചെറിയാക്ക്, രണ്ട് മാസോം, ഉം. ഉം. വീട്ട്, പോവൽല്ലേ, സ്വന്തം വീട്ട്, പോവൽല്ലെ.
അയ്ന്, സ്വന്തം വീട്ടി ആരൂല്ല, പിന്നെ, അമ്മ, അച്ഛൻ അപ്പ, മരിച്ചു പോയി, അമ്മ ഉണ്ട്, അമ്മ, എന്റെ കൂടൊണ്ട്.
ഏ, അമ്മ, ഏ, അയ്ശരി, അപ്പൊ, ഏട്ടന്മാരൊന്നുല്ല. ഏ, ആ, അയ്ശരി, ചേച്ചി, അനിയത്തി,
ആ, അതെല്ലാം, വേറെ, വേറെയാ അവര
ആഹ്, ആഹ്, അശെരി, ആഹ്, ആഹ്. ഏയ്, അങ്ങോട്ടൊന്നും, പോവാറില്ലേ.
മക്കളാ, അഞ്ചു പേര, മൂന്ന്, പെണ്ണും, രണ്ടാണും. അവരൊക്കെ, വേറെ, വേറെ, താമസിക്കുഅ, പിന്നെ ല്ല.
ഉം, പിന്നെന്താ, ന്നാശെരി, ടൈമായി.
ഉം, ആ, ഓക്കെ ഓക്കെ.